ഇവിടെ ഇജ്ജ് പോയിനാലെ പോയാല് ഒരു വിവരോല്ല
ഞാൻ എസ് എമിൻ്റെ സൂമിലേരുന്നു.
ആഹ് ആഹ് സെരി.
അത് വിളിച്ചാ പറഞ്ഞപ്പിന്ന ഓഫ് ആക്കിയിങ്ങാട്ട് പോന്നോ
ആഹ് ആഹ് ആഹ് ആയിക്കോട്ടെ അത് നടക്കട്ടേറെ
പിന്നെന്തൊക്കെ? രാവിലെ കേറാൻ പറ്റിയ പിള്ളേരാണ് ചോറുന്നോ രാവിലെ കെയറാൻ പറ്റിട്ടില്ല അപ്പൊ പിന്നെ ഞാന് ഇപ്പൊ കേറാന്ന് വിചാരിച്ച്.
ആഹ് അപ്പൊപ്പ കേറീട്ടിണ്ടാവൂല്ലേ?
ഉം
പിന്നെ ഒറങ്ങാനായോ എത്രണിക്ക ഒറങ്ങാ?
രാവിലെ മറ്റോള് എന്തോ ഒച്ചും വിളിയും ആണ് അങ്ങനൊന്നുല്ല ഒറങ്ങാൻ കുറച്ച് കഴിയും ചെയ്യും ഞാൻ ഓതി ഒന്നും ശരി ഫോൺ വര്ണ്ട് ഉം ഇങ്ങള് ചോറ് തിന്നല് കഴിഞ്ഞോ?
ഇല്ലേ ഞാൻ മഗ്‌രിബിക്കേയ് ഞാന് പുറത്തു പോയിന്നില്ലേ അപ്പൊ മഗ്‌രിബിക്ക്
ഏഹ് ആഹ്
ഉച്ചക്ക് തിന്നാതെ പോയി
ഏഹ് അപ്പെന്തിയെ
അപ്പൊ രാവിലെ എന്താന നുൽപുട്ട് ഉണ്ടാക്കിയ അപ്പോ കൊറച്ച് പൊടി പീച്ചി പീച്ചി കോഴങ്ങിയപ്പോ കൊറച്ച് പൊ ടി അടുത്ത് വെച്ച് അപ്പൊ പൂവാട ഇണ്ടാക്കി
ആഹ് അത് ആഹ് അപ്പൊ അത് ചൂടോള്ള അല്ലടി അപ്പൊ അത് ചൂടോള്ള ത്തില് കുയച്ചതല്ലേ
ആഹ് തളച്ച വെള്ളത്തിൽ കുയച്ചതാണ് ആഹ് അത്ട്ട് നേരായി കൊഴപ്പൊന്നുല്ല അങ്ങനെണ്ടാക്ക ആവിക്കിട്ടു
ടൈറ്റായോ
ആഹ് ടൈറ്റായി ആഹ് ചുഹ എന്താ ആവി വന്നപ്പോ ബലം വന്നു
ഏഹ് വന്നൂലെ കൊഴ്
ആഹ് കൊഴപ്പൊന്നുല്ല അങ്ങനെ ഇണ്ടാക്കി
ഉം
ആ അപ്പം അങ്ങട്ടു ഇങ്ങട്ടും നട്ന്നപ്പെ ഇബലൊക്കെ അങ്ങൻത്തൊന്നും വല്ലാതെ തിന്നൂലല്ലോ
ഏഹ് അഹ് സരി
ആഹ് അപ്പൊ ഒരു പൂതിക്ക് അപ്പളും ഇപ്പളോക്കൊ ഓരോ പൊട്ടോക്കെ ഒന്നൊക്കെട്ക്കും ഞാൻ ബാക്കിയൊക്കെ ഞാൻ തന്നെ
അതെന്നെടി എണ്ണക്കടി ഇണ്ടാക്കിയ ഞാനും തിന്നേ
ആമ്പിറ്റാ മക്കളൊന്നും ഞ മ്മള് കര്താൻ പറ്റൂലേ
ആഹ് ഒന്നും തിന്നൂല്ല. ഓൽക്ക് വല്ല ഷവർമെ ഷവായെ അങ്ങൻത്തൊക്കെ കിട്ടണം. അഹ്
അയ്ല് പിന്നെ ആ വാക്ക കേറ്റിയരും. പിന്നെ ച്ചോ ചോറെ ചക്കി
ഞാൻ പർഞ്ഞില്ലേ നാ ഓൻ കെട്ക്കേന്നു ഓന് കൊയങ്ങ ർഞ്ഞിട്ട് അപ്പഞ ഓന് ചോറൊട് ത്തപ്പം ഞാനും തിന്ന്
തിന്ന്ട്ട് കട്ന്നുലേ അല്ല പ്പ ആരിം കാത്ത്ക്കാനൊന്നുല്ലല്ലോ
അപ്പ നാഞ് അപ്പഴൊക്കെ ഇമ്മേ ന്ന് വ്ൾച്ചു മ്മാനോട് കോർച്ചേരം വർത്താനം ഉം
മ്മാനോടും ഒക്കെ കൊർച്ചേരം വർത്താനം പർഞ്ഞങ്ങനെ
ഉം ചോറ്ന്നലും ആ പാത്രംകഴുകലും ആടെ തൊട്ക്കലുംതാക്കലൊക്കെ കൈഞ്ഞവ്ട്ന്നാണ്ട് പോന്നു
ഏ ആ പരിപാട്യോക്കെ കഴിഞ്ഞുലേ ഞ്ഞതോക്കാ നിക്കണ്ടല്ലോ ഉം ഞ് രാവിലെന്താ കടി ണ്ടാക്ക്ണ്
രാവിലെ ആര്യര്ച്ചതും ണ്ട് പുട്ടിന് കൊഴച്ചതൊക്കെ ണ്ട് ആടെ ഫ്രിഡ്ജിലിര്ക്കുണു
ഫ്രിഡ്ജിലിർക്ക്ണ്ട്ലേ ആർക്കപ്പൊ അൻക്കൊ രു കുട്ടിക്കു അല്ലേ
അര്ച്ചെച്ചത് ഓന് പറ്റൂല
ആഹ് കൂട്ട്യച്ചപ്പന്നും ഇഷ്ടല്ല പുളി പുളി പുളിപ്പ് ണ്ടാവോലോ അതെയ്
ഏ പുള്യോന്നുല്ല പുൾച്ചൊന്നുല്ല ഞാൻ കൂട്ട്യ നർക്കും പുള്ച്ചൂല ഓന് പറ്റൂല ഓനെ പൊടി കൽക്കിപ്പാന്നൊട്ത്താ അപ്പോന റ്റും
ആഹ് അഹ് ചെലോൽക്കൊരിഷ്ട്ടം ചെലോൽക്ക്ച്ച ങ്ങൻത്തപ്പാണ് അധിക ഷ്ടണ്ടാവ
ക്കേണ്
ഉം ഉം പുട്ട് ന്നോക്കാരല്ലേ
പുട്ട്ന്നും പുട്ട്ൽക്ക് പഴം മതി
ആ ആ ചെറുപയം ണ്ടാവുലേ കൊട്ന്നേ
കൊട്ന്നേല്ല രാവിലെഓനെ കൊണ്ട് മാറ്റിച്ചണം ഓൻ ല്ലെങ്കിലും ചായ പാർന്ന്തിന്നും ഉം കട്ത്ത് കടണ്ടേ വടെ തായതെന്നെ പൊർത്ത് ക്കോയ തി കിട്ടും
ഞാൻ ഇല്ലെങ്കി ചായ പാർന്ന്ട്ടും കോരി
ചായ ലേസം പൻസാര ട്ട് ട്ട് തിന്നും അപ്പളും ത് ന്നും പുട്ട് തിന്നും അഹേമാരി നൂൽപ്പുട്ടിൽക്കും തൂൽപുട്ടിൽക്കും മുട്ടക്കറിയാണെങ്കി നല്ലോണം തൈഞ്ഞോ
ആ ആഹ് ങ്ങനെ മുട്ടക്കറി ണ്ടാക്കിയാ മതി
ഉം എപ്പ അതുള്ളിയൊന്നും പറ്റൂലേ
ആആ ഹ് ഉള്ളി താടാൻ പറ്റൂല അല്ലെ ഉ ആ ആ് രസമാണ് ഒരു തടംന്ന് പറഞ്ഞരാ മിക്സിയില വ എന്താ അരക്ക ആ അന്നേര് കുറുക്കം കിട്ടോ ചെയ്യും തേങ്ങ അതൊക്കെ പാട കൂട്ടീട്ട് അരച്ചിട്ടേ വാട്ടിയതൊക്കെ പാട കൂ കുട്ടിന്റെ അരച്ചൻ പാർന്നന്നായി
ആ ന്നെ കാട്ടല് അത് അരച്ചങ്ങട മുട്ട പുഴങ്ങിട്ട്ട്ടിട്ട് പിന്നെ തേങ്ങാങ്ങ് അരച്ചു പാ
ആ അപ്പൊ ല്ല കുറ അപ്പൊ പിന്നെ ബാക്കിള്ള കറി ഫ്രിഡ്ജ്തൊക്കെ വച്ചാ രാവിലെ ഒരു മുട്ടഒര് പുഴുങ്ങി
ആഅങ്ങനെയൊക്കെ കാട്ടും അതൊന്നും കാണാൻപറ്റൂലാന്ന് മാത്രം ഹ് ഹ് ഹ് ഹ് ഓരോരോ മോഡല ഡേ ത് ഓല്
ആ ഹ് അല്ല ങ്ങനെ ഓരെ പള്ളിക്ക് പെടുത്താ അതന്നെ എങ്ങനെതന്ന് വച്ച് ഉ ഓലൊക്കെ വളവന്മാരെ നമ്മള് കൊടുത്തോ ക്കെ പയേതാണ് ഇന്നലെത്തെന്നതാണ്ഇതാണ് അർന്നിട്ട് പടെ യുദ്ധക്കാര
ഓൾച് മാഗി യകയാണങ്കിൽ ഇഷ്ടംമായിരി തിന്നും
ആ ആ മാഗി ഇഷ്
മാഗി ഇഷ്ട അവന്നിട്ട്
പറ്റാത്തേണെ അത് അ മുക്ക് പ കൊടുക്കാനും പറ്റ ല്ലാതെ ആ ഉള്ളവക്ക് പറ്റും ചച്ച വേണ്ടാത്ത ഉള്ളവക്ക് ഇഷ്ടം
ആ ഹ് കുട്ടി യോരോട്തര്ത് കുട്ടീടെ ഒച്ച
കുട്ടികിടനോയ് കുട്ടി കേ ടന്നു ഉ ആ ഉറങ്ങി അത് ന്ന് ഉച്ച ക്കാൻ പറഞ്ഞില്ലേ പോക്ക് പോവു മ്പോ ഓള ടുത്തിട്ടാ വഓളും ഇ ണ്ടായിരുന്നു അലൊക്കെ അപ്പൊ പിന്നെ ഓള ഒ റക്കം വേഗ കഴഞ്ഞു കടന്ന കഴിക്കന്നെ വാ എടുത്ക്ണ് പിന്നെ ഒ റക്കം പോയില്ലേ അപ്പ ഇപ്പ വൈുന്നേരത്ത് നേരത്തെ ചോറ്ടുത്തിട്ടഅ കടതി
നിങ്ങള ല്ലാരും പെയകേനു
എല്ലാരും എന്താ മകളുംമാരോളും കുട്ടി ഞാനമ്പാടെ പോയി മ്മ് മറ്റേ ആ ഒരു ഓട്ടോശ പിന്നെ റൈനാന്റെമ്മ ഞങ്ങള് അങ്ങനെ നാലഞ്ചാള്
ആ
നാലാള് ആ അങ്ങനെ പോയി ആ വണ്ടി കൊറെ നിർത്തിയെ തന്ന പോരും ചെയ്തു ഉം അങ്ങനെ പിന്നെ ന് മൂ തഷ് സുഗണ്ടായില്ല ആ വേറെ സുഖയില്ലാതെ കടക്ക് അത് ത് വയറില് പ്രശ്നാ യിട്ടേ ഓപ്പർഷൊക്കെ കഴിഞ്ഞു പ്പോ
എന്തെറ്റി
ദാഹരണം പെട്ടൊന്നെരു കേടു ല്ലാതെ ഇ ഇരിക്കുമ്പോ വ വയറ്റിന്നു പോണില്ല
ആ
അയില ചെന്ന് സ്കാനിങ് ടുതോ ക്കുമ്പോ എന്താ അത് അവിടെ കൊ ലകല്ലിക്കൂടെ ഇതായ്ക്കൂടേ കല്ല് പോലെ ഇ കല് പോലെ കിടക്കുക
ടുത്ത് പിന്നെ ഇതാക്കിട്ട് പത്ത് മണിക്കൂർ പുടിച്ച് ഓപ്പറേഷെന്നു നട്ടയിന്റെടുത്തിക്ക പോ ക്കുമ്പോ വെന്റിലേറ്ററിലഎടതീ രുന്നത് ചെറ് നെ എന്റെ നേരെ മേപ്പൊട്ടില്ലതാണ് അയി ല് വെൻറ്റിലേറ്ററി കിടത്തി പിന്നെ അവിടുന്ന് കുറച്ച് സുഖായ അപ്പ ഐ സിക്ക് മാറ്റി ഐ സിക്ക് മാറ്റിയിട്ട് ര രണ്ട് മൂന്നാല് ദിവസം ഐ സി കടത്തി പിന്നെ റൂമെ ക്ക് മാറ്റി പിന്നെ ഒരാളെയും കാണാനൊന്നും അട്ത്തെക്കൊന്നും ചെല്ലാൻ പറ്റൂല ഇങ്ങിട്ട് ദേവരി ഞങ്ങള് പോയിരുന്നില്ല അപ്പൊ രണ്ടു മാസം കഴിഞ്ഞു
ആഹ് ആഹ്
ഇട്ടിപ്പ ഇന്നിപ്പ ഞാൻ അതിനെ പോയപ്പോ ഏഹ് ആരൊക്കെ പോയ ആരേലൊക്കെ ചെല്ലലുണ്ട് റൂമൊക്ക് കടക്കലൊന്നും ഇല്ല മ്മറത്തൊന്ന് വർത്താനം പറിച്ചിലാണ് പറഞ്ഞു അങ്ങനെ ഇപ്പൊ ഒന്ന് ക കണ്ടു പോന്നു ഇപ്പൊ ഒന്ന് നേരെ
അത് ശരി
കണ്ടപ്പ ആകെടങേറ റായി പറെ ആ നല്ല തടി നല്ല ചൊറുക്കു ഇതൊ നീച്ച് ആകൊരെല്ലും പോലായിട്ടൊരു ഏഹ് കഞ്ചിണ്ട് ചുറിണ്ട് മട് മടങ്ങി കിടക്കണു ഇപ്പ ശ്വാസം മുട്ട് കതപ്പുണ്ട് ഇത്ത അയ്ല അത് വലിച്ചങ്ങോണ്ട് അങ്ങനെ ഇക്കണ്ട് പിന്ന എന്താ മാസത്തില് പോയിട്ട് നല്ല വിലകൂടിയ മരുന്ന് കീറ്റണ്ണ്ട് പത്ത്റുപ്യ വേണം ഓരോ മാസത്തില് ഗ്ലൂക്കോസ് കൂടെ കയറ്റ അതിന് കയറ്റിയാല വെക്കുമ്പോ ഛർദിയും കാര്യങ്ങളും
ആഹ് ആഹ്
നല്ല ഛർദി ക്ഷീണോ ആൾക്ക് നീച്ചിട്ട് നിക്കാൻ പച്ചാത്ത
എന്താലേ
എന്താ മറ്റീന്റെ ഇതാ ഇന്താണ് സ്റ്റേജിൽ കണ്ടെത്തിക്കണു
അതെ
ഉം എന്താ കാറ ട്ടടി ചെറിയ പണ്ണിന്റെ പെണ്ണിന്റെ ഒപ്പാണ് നിക്ക് നിക്കാഹ് കഴഞ്ഞിട്ടില്ല എൻഗേജ്മെന്റ് കഴിഞ്ഞിക്കൊളും
അതെ വേഗം കിട്ടിച്ചാ മതിന്നെ
വേഗം കെട്ടിച്ചാ മതിയായിരുന്നു എന്നെ പെട്ടെന്നാണ് ഒരു കേടൂല്ലാതെ നക്കുമ്പളെ എന്റെ മര്വോള ഇമ്മാന്റെ മാത്രിയ ആഹ് എന്റെ മരുവാളമ്മി അങ്ങനെ തന്നെടി മരിച്ച പുനിയ പോ മരോ മരോളന്നെ ഉള്ളു വേറെ ആരു ഇല്ല അയ്ന് ഒരു കേടുല്ലാത്ത പെട്ടെന്ന് നമ്മളെ മാരി മണ്ടിങ്ങോണ്ട് നടക്കണത് പെട്ടെന്ന് എടുക്കണോണ്ട് എന്താ അസുഖം വന്നരു എന്താ കൈക്കാല് കുഴച്ചിലും ഒരു എന്താ ഷീണോം ഇതൊക്കെ പാട വന്ന് ഷുഗറോ പ്ലെഷർ വെച്ചിട്ട് ചെയ്യാൻ പോയി അപ്പ രക് ബ്ലഡ് പറ്റ കമ്മിയാത്ര
ഏഹ്
അതില് നോക്കുമ്പോ എന്താ തലേടെ ഉള്ളിലാ
ആഹ് അത്ന്നെ ഇടെ ഇവിടെ ഒരു ചെറുക്കുണ്ട് ചെറിയ ചെറുക്കനാണ് അതിന്റെ മൂ ത്ത് കൂട്ടി പത്താം ക്ലാസ്സിലാണ് ചെ ഓട് ഇവിടെ വന്നിന്ന് ഒരു ദിവസം ഇവിടിന്റെ അപ്പറം മതിലന്റെ അപ്പറം അപ്പുറത്തെ പെരെക്ക് തേങ്ങീടാൻ പോണത അതിന്റെ മൂന്നാം പക്കം വക്കർന്റെ ഓപ്രെഷൻ കഴിഞ്ഞിക്ക്ക്ക് തലക്ക് എന്തോന്നാന്ന് അതരക്കക്കെന്നും നോക്കൂല നാലാം സ്റ്റെജിലാ ത്രെ
മേ ഇത് ഫുള്ള് ഒന്നും ചെയ്യാൻ പാടില്ലാത്ത കോലായി
ആഹ് ഇങ്ങോട്ട് ഓപ്പറേഷൻ കഴിഞ്ഞപ്പോ കീമോക്ക് കീമോ ചെയ്തോണ്ടിരുന്നപ്പോ ഇതുവരെ കുഴപ്പൊന്നില്ല
ഇല്ലല്ലേ. ഇത് ന നാലാം സ്റ്റേജിലത്തിത് എന്ത് കുതിർത്തല് ന്നാ ആ അങ്ങനെ ഏ ഇതിനെ വല്ലാത്ത ഈ ഉം ബുദ്ധി ഇങ്ങനെ ഓ മറവി മറവി രോഗം ഇണ്ടായിരുന്നത്രേ. അപ്പോ ഞാൻ ചോയിച്ചു സൻ ന്റെ മരിയോളോട് ചോയിച്ചു ഉമ്മാക്ക് എന്തേലും അത്യാ എന്തേലൊക്കെ തൊടക്കം കാണൂലെ എന്തേലും സുഖല്ലായി ഒക്കെ ഇണ്ടാ യ്നിയോച്ചപ്പോ ഉമ്മാക്ക് ഉമ്മാനെ ഇപ്പ അടുത്ത ആയിട്ട് ഇങ്ങനെ മറവി ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ വന്നീര്ന്നുന്ന്. നമ്മള് വെച്ച സാനം കാണൂല. പിന്നെ ഇങ്ങനെ തെരഞ്ഞ് അവിടത്തന്നെ ഇണ്ടാവും. എവിടെന്ന്ള്ള ഓർമ്മട്ടൂല.
അയ്യോ അങ്ങനൊക്കെ ഇപ്പ അമ്മുക്കുണ്ടാവലില്ലേ
അതിപ്പോ അമ്മക്ക് എപ്പഴും ഇണ്ടാകണതാ മറവി ചൈക്കാ എപ്പളും മറവിയാണ്.
എവിടെ പാലക്കാട അവിടെ എവിട്
ആ പാലക്കാടേ കോയമ്പത്തൂരാണ് അതോ ഈ കുട്ടിയളെ പറഞ്ഞാ ഇപ്പം ഈ കുട്ടിക്ക് ഇപ്പോ രണ്ടര വയസ്സായിന്ന് മരിച്ചപ്പളെ ഇപ്പം മൂ മൂന്ന് വയസ്സായിട്ടല്ലെള്ളൂ.
ഉം
അയില് എന്താ ജീവനായിട്ട് വൈന്നാരം വരെ വീടിയോകോൾ വിൾച്ചത് കൾച്ചണോം ചി റിച്ചണോം കാൺണ പണിയെന്നെ.
ഇന്നായിക്കോട്ടെട്ടോ
ആഹ് ആയിക്കോട്ടെന്നാ സരിയന്നാ ഉം